കേൾക്ക്ന്ന്
ആഹ് കേൾക്ക്ന്ന്ണ്ട്
ഉം പിന്നെന്തൊക്കെ സുഖല്ലെ
എന്താണ് വിശേഷം ഇങ്ങനെയൊക്ക പോന്നു
ആഹ് പിന്നെ എന്തൊക്കെ
ഇല്ലല്ല മക്കളൊക്കെ ഇതെ ഒരാള് ഒറക്കം ബാക്കി രണ്ട് പേര് ഇതേ വെളി കൂടൊക്ക നടപ്പ്ണ്ട്
ആഹ്
ഉം മക്കളെന്തെ
ഓക്ക് മക്കളില്ല അനിയത്തേളാണ്
ആഹ് ആഹ്
ഔല് ഇവടെ കളി
ഉം ആഹ് പിന്നെന്നാ സെയിലൊക്ക ഉണ്ടൊ മറ്റെ ഇതിന് ഓൺ ഓൺലൈൻ ബിസ്നസിന്
ഇബടൊരാ എടുത്തുള്ളവർതൊക്കെ ശെരിവ്ണ്ട് ഇവിടെ എട്ത്തല്ല മ്മാന്റെ വീട്ടിലൊക്കെ ശീലാവുണ്ട്
ഉം ഒരു മാസാണൊ സാലറി അതോ സെയിലിയ്യ്ന്ന അൻ
അങ്ങനെ ഞമ്മക്ക് സെയിലിയ്യ്ന്നേ അൻസരിച്ച് നമ്മുക്ക് വില കൊറവില് കിട്ടും ഇന്നിട്ട് ഞമ്മളത് സെയിലിയ്യുമ്പൊ പത്ത്ർപ്യ ഇരുവർപ്യ കമ്മീഷൻ കിട്ടും. പിന്നെ പീ വി കൂട് ശരിച്ച് ആറ് പീ വി ണ്ട് അയിന് പത്ത്,, പീ വി അങ്ങെനൊകെ അങ്ങനെ ഒരു മാസം. അഞ്ച് മാസ,, അടു പ്പിച്ച് അറുപത് പീ. വി ചെയ്യാണെങ്കില് ആ പൈസക്ക്ള്ള സാധനം ഞമ്മക്ക് പിന്നെ ഒരു മാസം ഫ്രീ ആയിട്ട് നമ്മക്ക് കിട്ടും
ഓഹ് ആഹ് ഞാൻ അങ്ങനെ ഒര് ഓൺലൈൻ ഇതില് കൊറേ നാള് മുമ്പ്,, ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്കറിയാം. പീ വി നമ്മള് ഇങ്ങനെ സെയ്ലിയ്യുന്നത് ഏഹ് അയിന്റെ മാർക്കറ്റ് വെല നമ്മക്ക് തരുന്ന വെലക്കല്ലെ
ആഹ്
നമ്മ നമ്മളെടുക്കൺണ്ടത് അല്ലെങ്കി പ്രോഡക്റ്റ് കെടക്കുന്ന വെലക്ക് നമ്മ ഡെയിലി യ്യണം അല്ലെ
ആഹ് പിന്നെ മ്മള് ങ്ങനെ സെയിൽ യ്ത് രണ്ട് വർഷം മൂന്ന് വർഷൊക്കെ ആകുമ്പോത്തിനും നമുക്ക് വരുമാനം കിട്ടും അയന് ബ ക്കിൽ ആളുണ്ടെങ്കിൽ നല്ല വരുമാനം കിട്ടും നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ
ആഹ്
ഞങ്ങളതില് അങ്ങനെ ആക്റ്റീവായിട്ട് ആരുല്ലേ ഞങ്ങെളെന്നെ ഇതാക്കുന്നുള്ളൂ പ്പൊ എന്നാലും ചെറിയ എമൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ട്
ഉം
ഉം
അത്യാവശ്യം വന്ന് നമുക്ക് അത്യാവശ്യത്തിന് മ് പൈസ കയ്യില ള്ളതേ
ആഹ് ഇത് വിറ്റ പ്രൊഡക്റ്റിന്റെ പൈസക്കെ ണ്ടാവുമ്പോ നമുക്ക് അത്യാവ ത്തിന് ഇപ്പൊ ന്ത്‌ പെട്ടെന്ന് എടുക്കായ്ലെ
സൈഡ് എഫക്ട് ഇല്ലാത്ത സാധനം ആവുമ്പോ മ്മക്ക് ധൈര്യമായിട്ട് സെയിൽ ചെയ്യവല്ലോ
ആഹ് എല്ലാരും പറയന്ന് കൊഴപ്പൊന്നില്ല പക്ഷെ അത് ഓരോ സ്കിൻ ടോണിന് അനുസരിച്ച് നമ്മള് വേങ്ങണം പ്പൊ മോത്തൊക്കെ തേക്കണ വല്ല ക്രീം മൊക്കെ എന്നുണ്ടെങ്കില്
ഉം
സ്കിൻ ടോണിന് അനുസരിച്ച് ചെയ്യണം അപ്പൊ ഇന്റെ ഫേസ് തന്നെ ഈ വിള്ളല് ണ്ടാവൂലേ
ആഹ് ആഹ്
മുഴുചില് ആ ഒരു അസുഖള്ളാണ് ൻക്ക്
ആഹ് വരണ്ട ചർമ്മോന്ന് പറയുന്ന അല്ലേ
ആഹ് കാലിനൊക്കെ ഉണ്ടായിരുന്നു കാലിന് പിന്നെ ചെറുപ്പം തൊട്ടേ ങ്ങനെ കുരു പൊന്തലെന്നു
ആഹ്
കുരു പൊന്തിയിട്ട് അതി മഴക്കാലൊക്കെ ആവുമ്പോത്തിനും പൊട്ടിയിട്ട് ചെലോം രക്തോം കൂടി വന്നിട്ട്
ആഹ്
നടക്കാൻ പറ്റാതൊക്കെ അയ്നു പത്ത് വയസ്സൊക്കെ അവോളന്നെ ഇങ്ങനെ എടുത്ത്ടന്ന് പിന്നെ കൊറേ ച ചികിത്സ ചെയ്ത് മാ ഏ ചികിത്സ യ്ത്
ആഹ്
ഹോമിയോഡോക്ടർ ണ്ടായിരുന്നു അതിന്റെ കയ്ക്കന്ന് മരുന്ന് കുടിച്ച് അങ്ങനെ ഇപ്പ നടക്കാം പാകത്തിന് ബ ബേധായി പിന്നെ ഇതീ ചേർന്നയ്ന് ശേഷം കൊറെ മരുന്നൊക്കെ യൂസ് യ്ത് പിന്നെ ലാസ്റ്റ് മടുത്തിട്ട് ഞാൻ തന്നെ ഒയിവാക്കി പിന്നെ ഇപ്പ ഉമ്മ ഈ കമ്പനിയി ചേർന്നതിന് ഷം ഒരു ക്രീം ഒരു ഓല്മൻഡ് ഫുഡ് ക്രീം ന്ന് അതിന്റെ പേര് അയ് തേച്ചപ്പോ നമ്മള് തേക്കണം സ്ഥിരമായിട്ട് തേക്കണം സ്ഥിരായിട്ട് തേച്ചാല് കാല്ന്ന് ഒരു അസുഖുല്ല പക്ഷെ ഇക്ക് പിന്നെ ആ ഇതൊക്കെ തേച് ഇങ്ങനെ വെറു പ്പായതു കൊണ്ട് ഞാൻ എപ്പോഴേലുംക്ക തേക്കൊള്ളൂ ഇപ്പ മുറിയൊക്കെ ആവുമ്പോഴൊക്കെ തേക്കൊള്ളൂ വിണ്ടു പൊട്ടി മുറിആവുബോളൊക്കെ തേയ്ക്കും എല്ലാ തേക്കൊന്നുല്ല
ഞാന് ത്പോലരു ഒരു പ്രോഗ ഇതില് ഓൺലൈൻ ബിസിനസ്സിന് ഇതിന് ചേർന്നട്ടുണ്ടായിരുന്നേ കുറെ നാള് മുമ്പ് മാഗ്നേസ എന്ന് പറയുന്നൊരു ഇതില് അപ്പൊ അതിന്റെ കൊറെ പ്രോഡക്റ്റ് നമ്മൾ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മള് തന്നെ അങ്ങനെ സെയിൽ യ്യുണായിരുന്നു നമ്മൾ തന്നെ സ്വയം ഉപയോഗിച്ചിട്ട് നമുക്ക് റിസൾട്ട് പറയാൻ എളുപ്പമുണ്ടല്ലോ അയ്ന്റെ സോപ്പ് ടൂത്ത് പേസ്റ്റ് പിന്നെ ഈ പറഞ്ഞ പോലെ ഫൂട്ട് ക്രീം അങ്ങനെ ഹെയർ ഓയില് ഹെയർ ഷാമ്പൂ മ് അങ്ങനെയൊ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് അപ്പം കൊ ചിലത് ചില സ്കിൻ ടോണിന് പിടിക്കും ചിലത് പിടിക്കേല അങ്ങനെ
ആഹ് അയ്ന്റേം ഉണ്ടാവല്ലോ ഓയിൽ സ്കിന്നായിട്ടുള്ളത് അങ്ങനൊക്ക്ണ്ട്
പക്ഷെ അതിലുള്ള പ്രോഡക്റ്റ് ഉണ്ടല്ലോ വേറെയും
ഉം ഉം
അപ്പൊ ഞായറാഴ്ച ദിവസം എന്താ പരിപാടി വൈകുന്നേരം വീട്ടിൽ തന്നെ ഇരിക്കുവ അല്ല ഗസ്റ്റ് എല്ലാം വരുവോ വീടുകളിൽ പോക അങ്ങനെയല്ല
പുറത്തേക്കൊക്കെ പോണംന്ന് വെച്ച നിക്കായിരുന്നു പിന്നെ ഇ കൊറെ പണി ചെയ്ത് തീർക്കാണ്ട് പിന്നെ ഇവിടെ മേലെ വറകി എടുക്കാണ്ട് മഴക്കാല അല്ലേ ഉ അപ്പൊ വറകൊക്കെ ഉം വറകൊക്കെ എടുക്കണം
ഉം ആഹ വിറകടുപ്പാണോ വീട്ടില്
ആഹ അപ്പൊ അവിടെ മേലെ കാടൊക്കെ വെട്ടിണ് അപ്പൊ അവിടെള്ള രോ വറകുകളൊക്കെ എടു ക്കാം പോണംന്ന്
ആഹ് ആഹ് ഇത് ഞങ്ങളടെ വീട്ടിലുണ്ട് ഇങ്ങനെ പറമ്പുണ്ട് അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ കയറിപ്പോയി ഉണങ്ങിയതൊക്കെ എടുത്തൊണ്ട് വരും നിലത്ത് കാണുമല്ലോ റബ്ബറിററെതും അങ്ങനെയൊക്കെ അപ്പൊ അതൊക്കെ എടുത്തൊണ്ട് വന്ന് ആഹ റബറുണ്ട്
ഉം മേലക്കോ കാടോ
ആഹ് മേളിലേക്ക് റബ്ബറും ആഞ്ഞല് തേക്ക് എല്ലാ സംഭവുണ്ട് പ്ലാവുമുണ്ട് അതുകൊണ്ട് ചക്കൊന്നും ബുദ്ധിമുട്ടില്ല ചക്കെ ഇഷ്ടം പോലെ ഉണ്ട്
കാട്ടിൽ വേറെ ജന്തുക്കളൊക്കെ ഉണ്ടാ
ഇല്ല അങ്ങനെയൊന്നുംല്ല
ഉം
വല്ലപ്പോഴും ഒരോ പട്ടികളൊക്കെ കാണും അതേ അല്ലാണ്ട്
ആഹ
ആട് ആളുകളൾള്ള സ്ഥലവാ ഒറ്റേ ഒരുപാട് ഇതൊരു പത്തിരുപത് സെൻറില് നമ്മുടെ ഇത് പിന്നെ അത് കഴിഞ്ഞ് മേലിലോട്ട് പിന്നെ ഒരു അറുപത് സെന്റ് സ്ഥലം പിപ്പ അപ്പറപ്പറം താഴൊക്കെ വീടുണ്ട്
ഞങ്ങള മേലെ കാട്ടിലൊക്കെ ജന്തുക്കളും കാര്യങ്ങളൊക്കെ ആഹ് പാമ്പുണ്ട്
ഉം
ഉം കൊറെ സാധങ്ങളുണ്ട്
ഉം ഇതങ്ങനെയൊന്നുമല്ലട്ടോ അത്രയും കൊടുംങ്കാടല്ല
അത് കൊടുംകാടൊന്നല്ല എന്നാലും കൊറെ ആൾക്കാര് പാമ്പിനെ കണ്ട് പേടിച്ച് മണ്ടിയവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകേക്കാം എന്റെ ഉപ്പ പണ്ട് കെണി വെക്കാൻ പോയിന് ഈ കാട്ടു പക്ഷികളൊക്കെ പിടിക്കാനെ ഓ സത്യവാണോന്നറിയത്തില്ല ഇവരെല്ലാ ഇവരെല്ലാരും കണ്ടയിനുശേഷം ഇപ്പ ആ കാട്ടിക്ക് പോവലന്നെയില്ലേ പേടിയാണ് സൂക്ഷിച്ചിട്ടേ പോവുള്ളൂ ഉം ഇങ്ങനെ കെണിവെക്കണ ഒരീസം കൂട്ടുകാരനും ഉപ്പേം കൂടിയത്രെ പോയത്.
ആം
അപ്പൊ അന്നിവിടെ പൊണ്ടൊക്കെ വെട്ടിയപ്പോയിങ്ങനെ ഇവലിങ്ങനെ കെണി ഇതാക്കുമ്പോ അപ്പഅവിടെ അപ്പറത്ത് ഡബറും കാടാണ് ഇതിനു നേരെ സൈഡില്
ആ റബർക്കാട്ടിലൊക്കെ കാണുംകിട്ടാ ഒണ്ട്
ആ ഡബറും കാട്ട്ന്ന് ഒരു സാധനമുണ്ടത്രേ ഒട്ടക്ക പക്ഷിനെക്കാട്ട് വലുപ്പം ഉണ്ടെന്നാ പറഞ്ഞത്. ഇങ്ങനെ തല പൊന്തിച്ചിങ്ങനെ ഉയർത്തി വരണുണ്ടത്രേ വെയിലത്ത് ഇങ്ങനെ തെളങ്ങണകാരണം ഇപ്പാക്ക് എന്താന്ന് മനസ്സിലായില്ല ഏകദേശൊക്കെ അടു ത്തെത്താനായപ്പളാണ് ഒന്നുംപാടി നോക്കിയത് ഇപ്പൊ കൊറേ നേരായി നോക്കിക്കണ തൊടങ്ങീട്ട്. അപ്പൊ പെട്ട് ട്ടെന്ന് ഇതിനെട് കണ്ടെക്കും പാമ്പാത്ര തല ഉയർത്തി ഇങ്ങനെ നിക്കണ് അങ്ങനെ പറഞ്ഞെക്കാവിടെ അപ്പോ ഉപ്പാ അപ്പറത്തെ കണ്ടത്തിക്ക് മതിലെടുത്തു ചാടി എങ്ങനെയൊക്കെയൊ രക്ഷപ്പെട്ടയിന്റെ മുന്നീന്ന്. കൂട്ടുകാരനെ അപ്പുറത്തു പറക്കുന്ന ഷെയ് പറക്കുന്ന സൈസല്ലാ അത്ര ഇതെ ഇങ്ങനെ തല പൊന്തിച്ചിട്ട് ഇങ്ങനെ എഴഞ്ഞ് വരുവാത്രേ
ആഹ്
തല ഉയർത്തീട്ട് ഇങ്ങനെ വരുവാത്രേ എന്നിട്ടു പിന്നെ അയിനുശേഷം ഉപ്പ ആ കാട്ടിക്ക് പോയിട്ടേയില്ല അ വിടെ മടാളുവരും അവറ്റൊക്കെയിട്ടു പോന്നുക്കണു പിന്നെ കൊറേ
ക്കൂടിയേ അതിങ്ങനെ ശ നമ്മളെ ഉപദ്രവി ക്കാൻ വരുമ്പം നമുക്കങ്ങോട്ട് പ്രതിരോധിക്കാൻ പറ്റിയ ആൾക്കാര് വേണം. അയിന്റെ സാമഗ്രികളൊക്കെ ഉണ്ടെങ്കി ആ
ഇബടെ പിന്നെ ഇബടെ അടുത്ത വീട്ടില് ആ അടുത്ത വീട്ടില് ആടിനെ നോക്കാനൊക്കെ പോയിന്നു ആടിനെ നോക്കാൻ പോയിറ്റ് ആദ്യം ഞങ്ങളൊക്കെയാന്ന് പറഞ്ഞയിച്ചിന്നത് അവൾടെ അടുത്തൊരു പെൺക്കുട്ടിയുണ്ടായിരുന്നു ആ പെൺകുട്ടിന്റെ പിന്നാലെ ഞങ്ങളൊക്കെയാന്ന് പോയിന്നത്.
ആഹ്
പിന്നെ ഒരീസം ഓല വാപ്പച്ചി പോയെന്ന് ഇതേപോലെ ഈ പാമ്പിനെ തന്നെ കണ്ടീക്കണു. പിന്നെ അയിനുശേഷം ആടിന്റെ അന്നന്നെ കൊണ്ടോയി വിറ്റു
ആടൊക്കെ ഒള്ളടുത്ത് എറങ്ങി വരുവായിരിക്കുല്ലേ മണം പിടിച്ച്
മണം പിടിച്ച് ഇറങ്ങി വരിയല്ല ഇതിപ്പോ നമ്മളിങ്ങനെ ആടിനെ നോക്കാൻ മേലെകൊക്കെ നല്ല കാടാണേ. ഇബടെ ഇ നാല് വരമ്പത്തെ ഞങ്ങള് ഇതുവരെ പോയിട്ടൊള്ളു പിന്നെ മേലക്കൊക്കെ നല്ല ക ഇതാണ്. ഇതുവരെ പോയിനോക്കിട്ടില്ല ഞങ്ങളാരും
ആ തീറ്റ കൊടുക്കാൻ വേണ്ടീട്ട് കൊണ്ടുനടക്കുവായിരിക്കും അല്ലേ
ആ ആ അപ്പൊ അങ്ങനെ ഞങ്ങള് കേറണെക്കാട്ടി മേലേക്ക് കേറിയേക്കണമായിരി തോന്നണു അങ്ങനെ കണ്ടതാ തോന്നണു.
ഏ ഇതങ്ങനെയൊന്നുവില്ലാട്ടോ അത്യാവിശൃം ആം നമുക്കങ്ങനെ കെ ഇവിടെനിന്നാ കാണാം. അതുപോലത്തെ കാട.
പിന്നെ വേറൊരു താത്ത കണ്ടിക്കണ് കൊറെ ആൾക്കാര് ഇതിനുപേടി ച്ച് മണ്ടിക്കണ് ആ ഒരു പാമ്പിനെ കണ്ടിട്ടെ പിന്നെ ആരും തി പാ പാം കണ്ടോരൊന്നും പിന്നീ പരിസരത്തേക്കെ വന്നിട്ടില്ല
ആഹ് ഇപ്പൊ പാമ്പുകൾ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ഈ ചൂട് സമയത്തെ ഇപ്പറഞ്ഞിട്ടുണ്ടല്ലോ ഒത്തിരി പുറത്തിറങ്ങുന്ന നമ്മള് സൂക്ഷിക്കണം
ഉം പക്ഷെ ഇപ്പൊ ഇവിടെ കാണാല് കുറവാണ് പാമ്പോളൊക്കെ ഇനി ഇണ്ടോന്ന് അറിയില്ല മേലൊക്കെക്കാരം ഇപ്പ ഇവിടെ പൊന്തൊക്കെ വെട്ടിയതല്ല അതിന്റെ ഇടയിലൊക്കെ ഉണ്ടോന്നാവോ പൊന്തും മരങ്ങളൊക്കെ വെട്ടിക്കണു
ഇങ്ങനെ ഇപ്പൊ മഴവെള്ളം വരുമ്പോഴാണെങ്കിലുവേ മോളിനൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാൻ ചാൻ സുണ്ടെന്ന പറയുന്നത്
നമ്മളതുകൊണ്ട് മഴ പെയ്ത് കഴിയുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം പിന്നെ ചൂട് സമയത്താണെങ്കിലും ഏഹ് ഇങ്ങനെ പത്തി പൊത്തിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുവല്ലോ ഒത്തിരി പേരെ ഇപ്പ ഈടെ പാമ്പ് കടിച്ച്
ഉം ഉം എന്നിട്ട്
പിന്നെ വേറെന്നാ പരിപാടി
വേറെന്ന ഇവിടെ ഇങ്ങനെ നടക്ക്ണ്
ആഹ് പിന്നെ പിള്ളേർക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയോ സ്കൂളില് ഇല്ല ആഹ്
ഓൽതൊക്കെ വാങ്ങാന് ആവണൊള്ളൂ ലാസ്റ്റ് പിടിച്ചിട്ടൊക്കെ വാങ്ങാലുള്ളു
ആഹ് അല്ല നേരത്തെ വാങ്ങി വെച്ചാലും മക്കളല്ലേ ഇരുത്തുകല്ല അവര് ഒരേ പ്രാവശ്യം കണ്ട് കണ്ട് അയ്നെ പകുതി അയ്ന്റെ വരപ്പഴക്ക ആകും ഉം
ഉം
ഞാൻ കൊറച്ച് വാങ്ങി ഇനീ കുറച്ചുകൂടെക്കെ വാങ്ങണനി ദിവസങ്ങളുണ്ടല്ലോന്ന് ഓർത്ത്
ആഹ്
വേറെന്താണ്
വേറെന്താ ഞാൻ പോണു ഇല്ല ഇബടെ കാരണം കേറീട്ടില്ല
ഉം
എന്നിട്ട്
വേറൊന്നുല്ല.
ഉം
ഉം എന്നാ ശെരി എന്നാ വയ്ക്കട്ടെ
ആഹ്
ശെരിന്നാ
ന്നാശെരി